ഹലോ
കേക്കണില്ല?
ആ ഉണ്ട്ണ്ട്
ആഹ എന്തൊക്കെയോപാട് വിശേഷം?
ഇവിടെ എല്ലാരും സുഖായിട്ട്പോണ്
ആ നിങ്ങെന്താചെയ്യണ് പഠിക്കണോ നല്ലവിശേഷം
അല്ലാല്ല ഞാൻഹൗസ് വൈഫ് ഞാൻഹൗസ് വൈഫാണ് ചായൊടിം ന്തൊക്കെകഴിഞ്ഞൊ?
അയ്യയ്യ അഹ്
വീട്ടിൽ ല് ഹസ്ബന്റ്മക്കള്
ആ മക്കളൊക്കെപഠിക്കാവൂല്ലേ?
ഉം
കേക്കിണില്ലാല്ലോ
സകഴിഞ്ഞോ
ഇയയ്യ ആ ഞങ്ങ്ക് കൊർച്ചുപാടെനേരംവെകും ചായൊക്കെകുടിക്കാന് ഇല്ല്യാ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുല്ല്യാ ആ ബാങ്ക് കൊടു ക്കാന്നേരത്താ എല്ലാരും വീട്ടില് അനിയന്മാരൊക്കെ വന്നതിന് ശേഷം
ആ ആ ആ
മ്ഹും
ആ ആ ആ എന്താ അനിയന്മാരൊക്കെ പഠിക്കാണോ
ആ പഠിക്കാണ്
ചായക്ക്ന്ന് പയംപൊരിയാണ്
പിന്നെ
ഉ പിന്നെന്താ
ഏ
വാങ്ങലാണോ സ ഇങ്ങള് ചായക്ക് കടികളൊക്കെ
അല്ലല്ല ഞങ്ങളങ്ങനെ കടീ എപ്പോഴൊന്നും ഇണ്ടാവലില്ല എപ്പളെങ്കിലുവൊക്കെ ഉണ്ടാവുള്ളൂ
ആ വൈകുന്നേരം അങ്ങനെ വാണം നിർബന്ധം ഉണ്ടാവൂലല്ലെ
ആ ഇല്ല ഇല്ലയ ഞാനങ്ങനെ ചായ കുടിക്കണ ആളല്ല
ആഹ ചായ കുടീല്ല അപ്പ എന്താ വൈകുന്നേരൊക്കെ എന്താ
ഉം ഫുഡ് ണ് ചോറ്ണ്ടെങ്കിൽ ചോറ് കയിക്കും ചൊ ചോറെയ്ന്നു കടീണ്ടെങ്കിൽ കടീന്നും അങ്ങനെ ആ വൈകുന്നു പിന്നെരാ
ഉം അയക്കൂല മ് മ് മ്
രാത്രി ഫുഡ് വൈന്നാരം കഴിച്ചാല് പിന്നെ രാത്രി കഴിക്കൂല
ഒന്നുംല്യാ
ഏ ഏ ഒന്നുല്യാ
രാത്രി ഒന്നും ലൈറ്റായിട്ട് എന്തേലൊന്നും കഴിക്കൂലേ ആ അങ്ങനെ ആകുമ്പോ ഒറങ്ങാ കയ്യോ ആ
ഏ ആഒക്കെ ശീലായില്ലെ ഇപ്പൊ കൊറേ ആയിറ്റ് ഉം
ചെയ്യണേ
ഉംഹും ഞാനിപ്പൊ പ്ലസ് റ്റു കഴിഞ്ഞു
ആ ആ ആ ആ സ്കൂള് പോകുമ്പോ പിന്നെ വല്ലാതെ തിന്നാനുള്ള ഇതൊന്നും ഉണ്ടാവൂലല്ലേ
ആഹ്
രാവിലെ പോയി കഴിഞ്ഞാപ്പിന്നെ വൈകുന്നേരം വന്ന് ഞമ്മള് വീട്ടിന്നെന്തെങ്കിലുമൊക്കെ വൈകുന്നേരം തിന്ന് പിന്നെ രാത്രിയയാൽ നമ്മള് ഏയ് തിലും വൈതലും അങ്ങനെ ആയി പോയില്ലേ ഇനി നേരണ്ടാവൂലല്ലേ തിന്നാൻ എവിടെയും അപേക്ഷിച്ചിട്ടൊന്നുംല്ല
ആ ഇന്ന് കിട്ടീക്ക്‌ണ് ഇന്നേയിനും അലോട്ട്മെന്റ് ഉം ഉം അതിന് കൊറച്ച് ലോങ്ങാണ് അപ്പനി ഹോസ്റ്റലിലൊക്കെ ആവും
അയിന് ഞമ്മള് അവിടെ പോയി ചേർന്നാണ്ട് പിന്നെ ഞമ്മക്ക് എവിടേലും മാറ്റത്തിന് പോന്നൂടെ
മാറ്റണംന്ന്ണ്ട് പക്ഷെ ഇനി മാറ്റം കൊടുക്കണ്ടാച്ച
ദൂര പോവോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാ താല്പര്യം
അങ്ങനെന്തോല്ല്യ
അതെ എവടെ കിട്ടിയത്
ആ കോഴിക്കോടാ
ആ കോയിക്കോട്
ഉം
അങ്ങനെ നിന്നാ പോയി പഠിച്ചാല് ഞമ്മക്ക് പഠി ന്നാ പഠിക്കലേ വീ ത്ത്തേനാട്ടിലും നല്ല ഇതില് പഠിക്കും വീട്ടിലാവുമ്പം പലേ സൊകലും ഉണ്ടാവുല്ലോ ഔടെ ഇങ്ങനെ ഹോസ്റ്റല ക്കാവുമ്പോ ഞമ്മക്ക് പഠിക്കണേമക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാ മതിയല്ല
ആ അതോണ്ട് പിന്നെ നാക് വിചാരിച്ചത് വീട്ടിലാവുമ്പോള് മ്മള് പഠിക്കാൻഇരിന്നാല് എന്തൊക്കെശ്യം ബി എ അഫ്സലുമേണ്
അതെന്നെ അതെന്നെ
ഉം ആഹ
ആ അവസ്സലുഉലമെണോ ഞാനും അവസ്സലുഉലമ കഴിഞ്ഞതാണ്
ഏ എങ്ങനെണ്ടായിരുന്നു?
ആ ഞമ്മള് കഴിഞ്ഞിട്ട് കൊറച്ചൊക്കെ ആയി അഭിപ്രായം ഇപ്പം അഫ്സലുഉലമക്കെ കൊറേ മാറിലേ
ഇണ്ട് മാറ്റണ്ട് ഇന്റൊരു കസിന് അഹ് പഠിക്കണണ്ട്
ഞാനൊക്കെ പഠിച്ചന്നത്തെ മാതിരിയൊന്നുല്ല ഇപ്പൊ കൊറേ മാറ്റം വന്നില്ലേ ആഹ് ഞാൻ ഡി ഞാൻ ഫുള്ളാകീന് ഡീഗ്രി ഫുള്ളാകീന്
ആ ഇന്റെ അമ്മായിയും പഠിച്ചിരിക്ക്ണ് പോര് അമ്മായി പറഞ്ഞേ വ്യത്യാസണ്ടാവും ആഹ
ആ അപ്പൊ കൊറെ വ്യത്യാസം വന്ന്ണ്ടാവും ഞമ്മള പ്പ പഠിച്ചീനന്ന് ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷെ ഒള്ളെനി ഇപ്പൊ കൊറച്ചൊക് ക്കെ ഇംഗ്ലീഷൊക് കൊറചൂടെ തോനെണ്ടോന്നുണ്ട് അന്ന് ഫുള്ള് അറബിയെനി ആകെ ഒരു ഇംഗ്ലീഷ് യെ വന്നട്ടൊളി ഈ അറബിന്റെ എടേല് ഇംഗ്ലീഷ് ഞമ്മക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെനി അന്ന് പുള്ളി എല്ലാം വീരി ഞമ്മക്ക് അറബിയാണ് അയിന്റെ എടേല്മാത്രം ഒരു ബിസ്നസ്‌ ഇംഗ്ലീഷ് വരും ഞമ്മക്കൊന്നും മനസ്സിലാവ്ണ്ല്ല്യ ആ ബു ബുദ്ധിമുട്ടേനി കൊറേ അറബിന്റെ എടേല് ഞമ്മളൊരു ഇംഗ്ലീഷ് മാത്ര വരുമ്പളെ ഇപ്പ അങ്ങനെല്ല ഇപ്പൊക്കെ പിന്നെ ഇപ്പൊക്കെ പറഞ്ഞാന് പ്ലസ് ടു കഴിഞ്ഞിഗാണ്ട് കുട്ട്യള് നേരെ അയ്ക്ക് പോവ്വാണ് ഞാന് അങ്ങനെല്ലേനി ഞാന് പത്താം ക്ലാസ് കഴിഞ്ഞാണ്ടായിപ്പം പോയതാ
ആ അങ്ങനെ മറ്റെ അഞ്ചു വർഷത്തിനായിട്ടുള്ളല്ലേ
അഞ്ച് വർഷത്തിനാ അത് പത്താംക്ലാസ് കഴിഞ്ഞികാണ്ട് രണ്ട് വർഷം ശം പ്രിലിമിനറി എടുത്തക്കാണ്ട് പിന്നെ ഡിഗ്രി ബി എ യും എട്ത്ത് പോന്ന് പിന്നെ പി ജിക്കൊന്നും പോയിട്ടില്ല്യ
ഉം പിന്നെ പഠിച്ചിട്ടീയലേ
ഇല്ല ഇല്ല പിന്നെ പഠിച്ചിട്ടില്ല്യ ഡിഗ്രി ഫുള്ളാക്കി
ഇന്ന ഇങ്ങക്ക് എന്തേലും ജോബിനൊക്കെ നോക്കിക്കൂടായിനാ
ഞാന് അങ്ങനെ നോക്കിട്ടൊന്നുല്ല്യ പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളായി പിന്നെ ഇപ്പം ഞമ്മളെ ചുറ്റുപാടായിലേ എനിക്ക് അഞ്ചു മക്കളാ പിന്നെ ഞമ്മളെ ചുറ്റുപാടായി അങ്ങനായി ആൺകുട്ട്യളും പെൺകുട്ട്യളും ഒക്കെ ഇണ്ട്
എ
ആഹ വേറെ താമസാ പിന്നെ ഹസ്ബെന്റിന് അങ്ങനെ പഠിക്കാൻ പോണൊനൊന്നു താല്പര്യല്ല്യ പിന്നെ അങ്ങനെ ജോലിക്കൊന്നും പോവാതെ അങ്ങനെനിന്ന് അല്ലല്ല ഞാനിവിടെ കീശേരിന്നറിം
മക്കളൊക്കെ വലുടിയാളായാ
ആഹ വല്യ കുട്ട്യാൾ ഡിഗ്രിക്ക് പഠിക്കണണ്ട് പത്താം ക്ലാസ്സ് പഠിക്കണൊക്കെ ഉണ്ട്
ആ ഏ ഡിഗ്രിക്ക് ഏതാ പഠിക്കണ
ഒരു ഡിഗ്രി സോഷിയോളജിയ ആണ്
ആഹ
അ ഇങ്ങനെ പള്ളി അതെ അതെ ദർസ് നിന്ന് പഠിക്കാണ് മുല്യെയമാരായിക്കണ്ടുള്ള ആഹ അങ്ങനെ പഠിക്കാണ് അപ്പൊ പിന്നെ അയിന്റെ കീയിലെന്നെ ഡിഗ് ആഹ് അവിടെത്തന്നെ ആ ഡിഗ്രി പരീക്ഷ പ്പോ പുറത്ത് പോവും അല്ല പരീക്ഷക്ക് ഞമ്മൾ പൊറത്തു പോയി പരീക്ഷ എഴ്‌തണം
ആഹ്
പത്താം ക്ലാസ്സ് വരെ അവിടുന്ന് പോലെ പഠിപ്പിക്കും പ്ലസ് ടു ഒക്കെ നമ്മള് പിന്നെ പോർത്ത് പോയി എഴുത ഡിഗ്രി, പി ജി വരെ പഠിച്ച പിന്നെ നമ്മള് പുറത്ത പോയി ഫീസും കാര്യൊക്കെ അതെ അതെ ഇപ്പൊ ഡിഗ്രി വെല്യ ഏ
ആഫിള് ആയപ്പോ
ആഹ ആ ഇഞ്ഞി അവസാനാണ്
ആഹ്
ഒരാള് അവസാനാണ് ഒരാള് ഫസ്റ്റ് ഇയർ ആണ്
ആഹ
ആഹ്
ബാക്കിയുള്ളോല്
പിന്നെ ഞാനും ബാക്കിയുള്ളോള്ള് പത്തിലാണ് വല്യോള് പിന്നെ ഒരാള് നാലില്ണ്ട് പിന്നെ ഒന്രാള് ചേർതാണ് മൂന്ന് വയസ്സായിട്ടുള്ളൂ പിന്നെ ഏ അഫ്സലുല്ലമ്മക്ക് എങ്ങനെ നിങ്ങളെ അ ഭഗത്തൊക്കെ സപ്പോട്ടന്നെ ആയിക്കൂലേ
ആ ഭാഗത്തൊക്ക സപ്പോട്ടൊക്കെ തന്നെയണ ഓര് ഒക്ക് പാക്കുംമ്മാക്കും പഠിച്ചൊരു ജോലിയ ആവുകന്നുള്ള രീതിയാ
ഒരേ പട്തൊക്കെ അവിടെയ്ക്കരലെ ആഹ് അല്ല ചെലോൽക്ക് അഫ്സലൂൽമ്മ റിമ്പം വേറൊരിതാണല്ലോ
ഇല്ലല്ല നിങ്ങ ഇവിടെ അമ്മായിം അമ്മായിന്റെ മക്കളൊക്കെ പഠിക്കണിതല്ലേ
ആ ആ പിന്നെ അങ്ങനെയെക്കെ പഠ പോയാണ്ട് അങ്ങനെ ഇപ്പ ഇപ്പഴത്തെ കാലത്ത് അങ്ങനത്തെ ഇസ്ലാമിക് കോയിസ്ക്കെയാണ് നല്ലത്
ആ
കുറെയൊക്കെ നമ്മക്ക് ഇസ്ലാമിക ആയിട്ടേ ഉള്ള അറിവും കാര്യങ്ങളൊക്കെ കിട്ടുവല്ലോ പിന്നെ ഇപ്പത്തെ ഇപ്പത്തെ ആ സാഹചര്യം നോക്കിയാലേ അതൊക്കെ തന്നെയാണ് നല്ലത് പെറ പുറത്ത് പോയി വല്യാ വലിയ കോളേജിലെ എവിടെ ഇവിടെ ഒക്കെ പോയി പഠിക്കണാണ്ടീലൊക്കെ നമ്മളെ നമ്മള് അതില് നോക്കി ജീവിക്കയാണെങ്കില്
നല്ലതാ ആ
ഉം ആ ഞാന് പഠിച്ചനി വായക്കാടേനി ഇ ദാറലുലൂമിലേനി
ആ ഇത് കോയി
പിന്നെ ഇപ്പടെ ഇപ്പൊ അരീക്കോട് ഇണ്ട് ആ ആ കോഴിക്കോടാ ഭാഗത്ത് അവിടെ ഹോസ്റ്റൽ ഉണ്ടേക്കൂല്ലേ.
ഹോസ്റ്റൽ ഇണ്ടെന്നാ പറഞ്ഞത് അവർ അവർ വിളിച്ചീരുന്നു കെറച്ച് നേരത്തെ അപ്പോ അങ്ങനെ പറഞ്ഞത്.
ആ, ഇവിടെ വാഴക്കാട് ഞാൻ പഠിച്ചിരുന്ന അന്ന് വാഴക്കാട് ഹോസ്റ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദൂരത്തിന്ന് കൊറ ദൂരത്തു നിന്നൊക്കെ കുട്ടികൾ വന്ന് നിക്കലുണ്ട് കൊല്ലം അങ്ങനെ കൊല്ലം, കാസർഗോഡ്, കണ്ണൂര് അങ്ങനെ ദൂരം രാജ്യത്ത് കുട്ടികൾ വന്ന് ഇവിടെ നിന്ന് പഠിക്കലായിരുന്നു.
നേരിട്ട് പോവാ ബസിന് രണ്ട് ബസ്സ് കേറി പോവാ.
ആ കോയിക്കോട് ആ ഭാഗത്ത് നിന്ന് ഒക്കെ വരലുണ്ടായിനി ഇവിടെ ഇപ്പൊ, ഇപ്പൊ ഞാൻ ന്നെ വാഴക്കാട് ഹോസ്റ്റലൊക്കെ ഒഴിവാക്കീണ്, ഇപ്പം ഇനി കോഴിക്കു പായി അടുത്തത് അങ്ങട്ട് ഏതാ? കോഴിക്കോട് ആ ഭാഗത്തേക്ക് പോവാണ്, അത് കോഴിക്കോട്ക്ക് എത്തണ്ട. എന്താ മാവൂരോ, ആ ഭാഗത്തോടൊ ആണ് ഇനി തുടങ്ങണത് പറഞ്ഞ്, ഇവിടെ ഒഴിവാക്കുക്കയാണ്. പിന്നെ പറഞ്ഞു. ഉം ന്താ. ലുലുന്ന് പറഞ്ഞാൽ പണ്ടേള്ള സ്ഥാപനമാണ്, കൊറെ കൊറേ മുന്നെത്തെ സ്ഥാപനാണ്. കൊയപ്പത്തൊടി പറഞ്ഞാണ്ട് പണ്ടൊക്കെ കേളി കേട്ടരുതെനി,
ആ ഞാൻ ആ സ്ഥലവൊന്നും എനിക്ക് അറീല വലുതായിട്ട്.
ആ, പിന്നെ ഞ ഞങ്ങളൊക്കെ പോയിനി അന്ന് പർദ്ദക്കെട്ട് അങ്ങനെ പോണ്ടിനി.
പർദ്ദന്നേണ്ന്നാ പറഞ്ഞത് അവിടെന്ന്.
ഇപ്പള് പർദ്ദ തന്നെയാണോ, എന്നാ വായി വായിക്കാടൊക്കെ പർദ്ദക്കെ ഒഴിവാക്കീണ് ഇപ്പൊക്കെ ചുരിദാറും കാര്യങ്ങളൊക്കെയായി യൂണിഫോം അങ്ങനെ. ക്കെയാണ് ഇപ്പം ഞങ്ങളൊക്കെ അയിന്നേ ആ ഞങ്ങള് കയിനിന്ന് പർദ്ദ, മഫ്ത പിന്നെ മമ്മള് ക്ലാസ്സില് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങട്ടൊന്നും കാണൂല.
ഇത് ഗേൾസ് ഓൺലി ആണ്.
ആ ഗേൾസോൺലി ആടെ ആഹ് ആഹ് ഇപ്പോ ഞാൻ പോയിനിന്നിടത്ത് ആൺകുട്ട്യളും പെൺകുട്ട്യളും ഉണ്ട്. പക്ഷേ നമ്മള് ആൺകു കുട്ടേക്ക് പെൺകുട്ടേക്ക്, ആൺകുട്ടേക്ക് വേറെവഴി, പെൺകുട്ടേക്ക് വേറെ വഴി പിന്നെ ക്ലാസില് തന്നെ ഒരു മറ ഉണ്ടാവും. ആൺകുട്ടേക്കും പെൺകുട്ടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണൂല. ഉം ഇപ്പൊ അതൊക്കെ മാറീന്ട്ടോ. ആ എന്നാ ശരി എന്നാ ഓക്കെ.